ഇരുന്നുണ്ടോ അതെ അതെ അതെ അതെ എന്നാണ്ട് വിശേഷം
സുഖാണ് അഹമ്മദില്ല റാത്തട്ട് പോണു
ഉം കഴിച്ചോ
കഴിച്ചു ഫ്രീ ആയിട്ട് ഇരിക്കുന്നു ഇന്ന് പെരുന്നാളായിനു അവിടെ പെരുന്നാൾ ഇണ്ടായിനോ
പെരുന്നാളാണ് പെരുന്നാളിന്റെതായ എല്ലാം ഇറച്ചി കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു
ഓ പെരുന്നാളിന് ഇറച്ചി വെക്കി ഡ്രസ്സൊക്കെ ഇപ്പൊക്കെ അഴിച്ച് മേലഴകി ഇപ്പ അ കത്തേക്ക് കേയറുന്നു
ഉം നമ്മളും ആ... പെരുന്നാള് പൊളിച്ചു ഇനിപ്പം
ഉം പിള്ളോരൊക്കെ ഇവിടെ കിട്ടിയോ ഇറച്ചിയക്കേ കിട്ടിയോ
കിട്ടിയതൊണ്ട് അതിന്റെ ഒരു വെപ്രാളങ്ങളൊക്കെ ആരുന്നു വെപ്രളന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നുക്കിയൊക്കെ എടുത്ത് കറി ചേർക്കണമല്ലോ നമ്മള് കടയിന്ന് കൊണ്ടിരുന്ന പോലെ അല്ലല്ലോ അതൊക്കെ പിന്നെല്ലാം ചെയ്തും പെറുക്കി എല്ലാം കൊടുത്തു പിന്നെ ഓരോത്തരോത്തരു കൊണ്ടുരുന്നക്കെ അങ്ങൊടും ഇങ്ങൊടും മാറ്റി പെറുക്കിക്കെ വെ ച്ചു അ ഫ്രീസറ് ആ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുത്തിട്ട് പിന്നെ നടക്കുകേല അതൊന്ന് നോക്കിയൊക്കെ
ആ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനൊക്കെ ഇണ്ടാവൂലേ ഇഞ്ഞ്
ആ
ഉം ഇനിഒരാഴ്ച്ച ബീഫ് തന്നെയ്ക്കാരല്ലേ
ഉം ഇല്ലല്ലോ ഇനിഅതാണ് നമുക്ക്തലവേദന
ഉ അതാണ്ഞ് തലവേദനപറഞ്ഞ
പിന്നെ?
പിന്നെന്താ പിള്ളോരൊക്കെഇവിടെ നിങ്ങളെവീട്ടിക്ക് മാരേജ്ഴിച്ച വീട്ടിലാണോതാമസം?
ഉം കഴിച്ചു വീട്ടില് അവര്നാല് മക്കളൊക്കെയാകുടുംബം അവരെല്ലാരും ആയിട്ട് കുടുംബത്തില് നിക്കാനൊക്കെവേറെ ആൾക്കാരുണ്ട് നമ്മള്മാറിയിട്ടാണ്താമസിക്കുന്നത് രണ്ട്മൂന്ന്കുഞ്ഞിപിള്ളാര രട്ട് വയസ്സും നാല് വയസും മൂന്ന് വയസൊക്കൊള്ളൂ
ആ അപ്പം ഇങ്ങളെവീട്ടേക്ക്പോയില്ലങ്ങള്?
പോയി പകല് പോയിട്ട് ചോറൂണ് കഴിഞ്ഞ് പോയി പ്പപറഞ്ഞു ഈ ഇറച്ചിയ കൊണ്ടൊക്കെരോ ത്തര് വരുമ്പോമ്മക്ക്പാടണെ അവര് വിളിക്കും അപ്പറംഇപ്പറ കേപ്പിക്കുമ്പോ അവർക്ക്ഒരുപാട് അവർക്ക്
അവർക്ക് ആ അപ്പൊഅവർക്കും ബുദ്ധിമുട്ടേയ്ക്കാരം ഞമ്മളെഎർച്ചിണ്ടാവും അപ്പപ്പോ നമ്മള് വീട്ടിലെന്നനിന്ന് ആഹ
നമ്മള് വെരുന്നടംവരെ ഈസാധനം പെറത്ത് വെക്കാൻപറ്റത്തില്ലല്ലോ അതഅവർക്ക് മെക്കണം നമ്മുടേം വെക്കണന്ന് പറയുമ്പോ
ആഹ അതയൊഅവര്ക്കൊരു ബുദ്ധിമുട്ടേയ്ക്കാരല്ലേ? അപ്പങ്ങള്പോയിട്ട്ണ്ടാവൂല പോയിവേം പെട്ടന്ന് വെന്ന്ലേ ഇമ്മീംഉപ്പിയൊക്കെല്ലേ?
ഉണ്ട്ഉണ്ട്ഉണ്ട് ഉണ്ട്ഉമ്മീംഉപ്പീംപിന്നെ എനിക്ക് ഒരു സഹോദര
ആ അനിയന്ണ്ട് അനിയൻ മാരേജ്ക്കെ കഴിഞ്ഞആളാണോ
ഉം ഉം അവന് ചെറിയ ഇര്‌വത്രണ്ട് വയസ്സൊള്ളു
മോ മോനോ മോളോ
ഇരുവത്ത്രണ്ട് വയസ്ചെറക്കനാ
പിന്നെ പിള്ളോരൊക്കൊവിടെ വീട്ടില്ണ്ടോ?
ആ മൂന്നുപേര്ണ്ടെയ് ഒരാളൊറങ്ങുന്നു ഒരാള് രണ്ടുപേരവിടെരിന്ന് കഴിക്കുന്നു എന്നും വാരികൊടുക്കുന്ന എഇന്ന ന്നലവരെ വരികൊടുത്തോണ്ടിരുന്നയാണ് മൂന്നുപേർകൂടെ
ആഹ്
ഇന്നിപ്പഞാ ഇന്ന്തൊട്ട് ഞാന് പയ്യെരു പാത്രത്തിലോട്ടൊക്കങ്ങ് കൊടുത്തു തൊടങ്ങി ഇന്നക്കെ ഈ എർച്ചിനുർക്കാനൊക്കെ ഇര്ന്നര്ന്ന്
ആ ഊര നടും പൊറവവേദനാവ്ണ്ടാവുലേ
അതോണ്ട്പിന്നെ പേരും എല്ലാംകഴുകി കേറിയപ്പോത്തേക്കുംഒരു പരുവായി.
ആഹ് നിങ്ങെളെന്തെന്ന് ഫുഡ്ഡ്ഇണ്ടാക്കീനു?
തേങ്ങചോറ്
തേങ്ങാചോറും പിന്നെബീഫ്കറിയോ?
ആ തേങ്ങാച്ചോറ് പരിപ്പ്കറി ബീഫ്ചാറ് സർലാസ്, പപ്പടം, അച്ചാറ് പയറ്തോരനും
ഓ അങ്ങനെയൊക്കെയാല്ലെ?
ഉം
അവിടെ രാവിലെ രാവിലെ കഴിക്കോ അല്ല ഉച്ചക്കോ?
രാവിലേ ഒരൂ കാപ്പിവേണം
കാപ്പിയണ് കാപ്പിണ്ടാക്കോ കടിയായിട്ട്?
ഉം അപ്പം, ഇഡ്ലി, ദോശാ അപ്പൊ ഇഡ്ലിയോ ദോശയോ പ്പോ പുട്ടോ കൊഴിക്കട്ടയോ
ആഹ് അങ്ങനെ എന്തേലൊക്കെ ഇണ്ടാക്കുല്ലേ
എന്തെങ്കിലും വേണം പിന്നെ ഒമ്പതര പത്ത് മണിയാവുമ്പോ കഴി
ഞ്ഹേ ഞമ്മള് ഇവ്ടങ്ങന നല്ല ഇവടെ രാവിലെ പള്ളീന്ന് തിര്ഞ്ഞ് വരൊല്ലോ നിസ്കാരം കഴി ഞ്ഞ് വന്നവടെ ചോറ് വളമ്പ ചെയ്യ രാവ്‌ലത്തെ ചായ ഇണ്ടാക്കൂല കാലി ചായക്ക് എന്തെങ്കിലും സ്നാക്സ് കൂട്ട്യാണ്ട് കഴിക്കും പിന്നെ രാവിലെ തന്നെ ചോറ് ഒരു എട്ടര ഒമ്പേര ആവുമ്പോത്തിന് ചോറ് കഴിക്കും ബിരിയാ ണി, നെയ്ച്ചോറ്, അങ്ങനൊക്കേണ് ഞങ്ങളെവെടെ ടെ അതെഞാൻ ചോയ്ച്ചേ രാവിലെ എന്തേനുന്ന് അങ്ങനെയാണ് പിന്നെന്താ മക്കളൊക്കെ എന്താ ചെയ്യണേ എല്ലാരും ഒറ ങ്ങില്ലേ ഡ്രസ്സൊക്കെ യൂണിഫോമൊക്കെ അടിച്ചു കിട്ടിയോ സ്കൂളൊക്കെ തൊറക്കാനായില്ലേ
സ്കൂള് തൊറക്കാറായി യൂണിഫോം ഈ പ്രാശ്യം വേണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ മതിയായിരുന്നു ബാക്കിയുള്ള സാധനൊക്കെ ആഹ് ബാക്കിയുള്ള സാധന ക്കെ അത്യാവശ്യംക്കെ ഏറെകുറെക്കെ എല്ലാം ആഹ് ടെക് സ്റ്റ്കള് കിട്ടിയതെല്ലാം പൊതിഞ്ഞു വെച്ചു ബുക്കുകൾ ഇനി കുറച്ചുടെ ആവാനുണ്ട് അതൊ ക്കെ പട പട പട പട പട പടേന്ന് ഞായറാഴ്ച ആകുമ്പോത്തേക്കും ആവും
സ്കൂളിഞ്ഞി ഒന്നാം അവിടെ എങ്ങനെ കാലാവസ്ഥ മഴണ്ടോ
ഇങ്ങനെ ക്ക് ഉച്ച ഒന്ന് രണ്ടരക്ക ആയപ്പോത്തൊട്ട് നല്ല മഴയായിരുന്നു മൂന്ന് മണിയൊക്കെ ആയപ്പോത്തേക്കും മഴ കൊറഞ്ഞു
അ
ഇന്നാ ഇന്നാണെങ്കി നേരത്തെ ഒറക്കും ക്ഷീണം
ഉം ആ ഇന്ന് ഓട്ടം കൊണ്ട്ന്നല്ലാം വരിലും പിന്നെ മധിരം അധികം നമ്മള് വയറ് കയറ്റില്ലേ അയിൻ്റെതാകും പായസും.. ആഹ് നേരത്തെ എണീറ്റു.. അതൊക്കപാടാവുമ്പോ നമ്മക്കൊരു ഇതാവുല്ലോ
ഉം
പിന്നെന്താ ങ്ങളെ വർത്താനക്കെ ങ്ങള് ഉം
നിങ്ങക്ക് അവടെ ചക്കയും മാങ്ങക്കെണ്ടോ
ചക്കയും മാങ്ങൊക്കെ ഇണ്ട്.. ഉം ചക്ക ഇണ്ട് മാങ്ങല്ല
ഉം ഉം ഹും
അങ്ങനെയൊക്കെയാണ് ങ്ങള് തേങ്ങാ ചോറ് എങ്ങനെ വെക്കല്
എന്തോ
തേങ്ങാ ചോറ് എങ്ങനെ ഇങ്ങള് വെക്ക
തേങ്ങാച്ചോർ അവിടെ നിങ്ങള് വെക്കുവോ വെക്കുന്നാണോ
വെക്കുന്ന ആളാണ്.. പക്ഷെ ഇങ്ങള് അവടെ ചെല നാട്ടിലും
അല്ല ചെല സ്ഥലത്ത് തേങ്ങാ ചോറ് അല്ല അങ്ങനെയല്ല തേങ്ങാ ചോറ്ന്ന് പറഞ്ഞാലും അല്ല ഞാൻ ചോയ്ച്ച് നിങ്ങള് വെ ക്കുന്നാണോന്ന് ഞാൻ ചോദിച്ചത് ചെലർക്ക് അറിയില്ല ആ അല്ല ചെലർക്ക് തേങ്ങാച്ചോറ് ബിരിയാണ്യോള് പോലുള്ള ഭക്ഷണങ്ങളൊക്കെ മാത്രേ വെക്കാറുള്ളൂ ഇ തേങ്ങാ ചൊറെന്താന്നറിയത്തില്ലാത്തൊരും ഉണ്ട്
ആ തേങ്ങാ ചോറ് വെക്കും.. തേങ്ങാ ചോറ് വെക്കും പഷേ ഇവടെ തേങ്ങ യും അരി
ആ ഇവിടെ ഞങ്ങള് തേങ്ങ മഞ്ഞൾ അരിം പെരുഞ്ചീരവുംവും കറവപ്പട്ട എല്ലാം കൂടി ഇട്ട് അരച്ചെടുക്കും
അങ്ങനല്ലെ
ഉം അത് അരച്ചെടുത്തേച്ചു പിന്നെ അയിതിനകത്ത് പിന്നെ
ആഹ നിങ്ങള് സ്കൂള് പോണ ടൈംമിൽന്താ ചെയ്യാറ്
സ്കൂളിൽ പോയ ടൈമിന് ജോലിക്ക് പോവുവായിരുന്നു.. ഫോട്ടോഷോപ്പ്
ആഹ്.
ആ ലീവ് ലീവ് കാര്യങ്ങളൊക്കെ ആയത്കൊണ്ട് അതിന് സമയത്ത് വെക്ക സമയത്ത് കുറച്ച് ലീവ് എടുത്തിട്ട് ഇപ്പം പിള്ളേരടെ കാര്യ ത്തിന് വേണ്ടീട്ട് വെയിറ്റ് ചെയ്യുന്നു
ആഹ്
അത് കഴിയുമ്പോത്തേക്കും അവര് പോയി തുടങ്ങുമ്പോത്തേക്ക് ആ നമ്മള് പിന്നെ ആവും പുള്ളി വണ്ടി ഓടിക്കുവാണ് ഓട്രഷ ഓടിക്കുവ
ആ.. ആ. അങ്ങനെ ചെല ചെലവ് കഴിഞ്ഞ് പോകണല്ലേ
ഉം
പിന്നേ, ആഹ് ഇബടെ എന്താ ചെടിയൊക്കെ കൃഷിയൊക്കെ അതിനോടൊക്കെ ഇഷ്ടപ്പെട്ട ആളാണോ?
അയ് ചെടീ കൃഷികള്ന്ന്ന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇൻക്ക് അവിടെ എന്തൊക്കെ കൃഷിയാള്ളേ
അ ഉം, ഉം, പൂള കൃഷിണ്ട്. ഒക്കെ ഇണ്ട്. ആ കൃഷി ക്കും ചെയ്യും. ഇൻക്ക് ഇഷ് ടാണ്. പക്ഷെ ഇവടെ ഏ ചെയ്യാൻ സൗകര്യം കൊറവാണ്. ക്കെ അത്യാവശ്യംണ്ട്. അവടെ ചെടികളൊക്കെ ഉണ്ടോ? ചെടികളോടൊക്കെ ഇഷ്ടള്ള ആളാണോ?
അതെ അതെ, എല്ലാം എനിക്ക് അത്യാവശ്യം വീണന്ന് എല്ലാം ഉണ്ട്. കാന്താരി, കപ്പ തക്കാളി, കോബീസ് അത് പച്ചക്കറി. പച്ചക്കറികളെല്ലാം ഉണ്ട്. പിന്നെ ഫ്രണ്ട്ല് ചെടിയില് ബോൾസ് ഐറ്റംസ്, റോസ അതുപോലെയുള്ളതൊക്കെ ചെറിയ ചെറിയ മണി പ്ലാന്റ് പോലെയുള്ളതൊക്കെ അത് പിന്നെ അത്രയും നമ്മള് നോക്കിട്ട് കിട്ടുന്നില്ല വെയില് കുറവാന്ന് തോന്നുന്നേ
ആഹ്, നല്ല സൂര്യപ്രകാശല്ലെ സ്ഥല ആകണ ലേ
ഉം, ഫ്രണ്ട് ഇങ്ങനെ മൂടി വെച്ചേക്കുന്ന കൊണ്ട്
ആഹ്
കിട്ടാറ്ല്ല. പിന്നെ ഇതും പൊക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം നമ്മടെ വെയില് വരുമ്പോ
ആഹ്, അവിടെന്താ? തോടും പാടും വയലും ഏ കൊളക്കല്ല സ്ഥലാണോ
നാല്ല. ഇവടെ നമ്മ്ടെ ഏറിയകളൊക്കെ അങ്ങനെയാണെങ്കിലും നമ്മുടെ ഇപ്പം ചുറ്റുവട്ടത്ത് വയലും പാടൊന്നുല്ല പണ്ടായിരുന്നിടൊക്കെ നികത്തി പാഠങ്ങളൊ ക്കെ നെകത്തി. കെട്ടടങ്ങളൊക്കെ ആയ വകുപ്പിലായിപ്പോയതുപോലെ ഇപ്പ അങ്ങനെ വലിയ പാടങ്ങളൊന്നുല്ല. പക്ഷെ ന്നാലും പച്ചക്കറി പോലുള്ള സാധനങ്ങളൊക്കെ ന ട്ട കപ്പ, ഏലം,, കൃഷി ഐറ്റംസ്
ഒക്കെ ഇണ്ട്. ല്ലേ
ആഹ്, എല്ലാം ഉണ്ട് അവ്ടെ
ഓ! ഇങ്ങളെ നാട്ടില് എങ്ങനെ ഗതാഗത സൗകര്യങ്ങളൊക്കെ ടൗണുകളൊക്കെ എടു
ആഹ്, അടുത്ത് എല്ലാ സൗകര്യംണ്ട് എല്ല സൗര്യത്തിനൊന്നും ഒരു കൊറവിലല്ല തൊട്ടടുത്ത് തന്നെ. ആ
ഉണ്ടല്ലേ
ആ വണ്ടിയും വള്ളോം പിള്ളേർ കണലും എല്ലാം അത്യാവശ്യം
അവിടത്തെ വിദ്യാലയങ്ങളൊക്കെ അ എങ്ങനേണ് വി ദ്യാലയങ്ങളൊക്കെ എങ്ങനേണ്?
അതും കൊഴപ്പന്നുല്ലാ.. ഒന്നേ രണ്ടേ മൂന്നേ നാലേ അഞ്ചണ്ണം അഞ്ചു ആറെണം അടുത്തൊരണ്ണ ആ എ ഗവണ്മെന്റും പഞ്ചായത്തും ന്നേ പ്രൈവറ്റ് രണ്ടു മൂന്നെണ്ണും പല സ്കൂളിന്നും പള്ളിയുടെ വക സ്കൂളുകളും ആ നമ്മടെ മദ്രസ സ്കൂളിന്റെ വേ അതും ഒക്കെയുണ്ട്
പിന്നെ
അവിടെ പിന്നെന്ത്ണ്ട് വിശേഷം ഒക്കെ. ഉപ്പ ഉമ്മ ഒക്കെ എന്തെടുക്കുന്നു
ഇവടെ സുഖാണ്. ഇവടെ അനിയനും ഉമ്മ തന്നെ ഉമ്മിം തന്നെയുള്ളൂ. ന്നാ ശരി ട്ടോ. ഞാൻ കോള് കട്ടാകുന്നു.
ഹലോ ഈ കോള് കട്ടാണ്ല്ലല്ലോ